ഹലോ
ഹലോ
ആഹ കേൾക്കണില്ലേ കേൾക്കണില്ലേ
ആഹ കേൾക്കുന്നുണ്ട്
ആഹ എന്താ പരിപാടിണ്ട്
പരിപാടിിയൊന്നുംല്ല അങ്ങനെ വെറുതൊയിരിക്കുണ്
ആഹ ആഹ എന്നിട്ട് വയനാട്ട ഫുഡൊക്കെ വീട്ടിലുണ്ടോ റെഡി ആയോ ആ ആഹ എങ്ങനെ മക്കളുണ്ടോ അതോ പഠിക്കണോ എന്ത് ചെയ്യണ
ഇല്ല മക്കള ഉണ്ട് ഒരാള് പഠിത്തമൊക്കെ കഴിഞ്ഞു
ആഹ
പഠത്തം കഴിഞ്ഞോ നല്ല കേട്ടോ ഇനി വേണെങ്കില് പഠിക്ക
ആഹ ന ആ എല്ലാരും അങ്ങനെ തന്നെ മക്കളായി കഴിയുമ്പോ പിന്നെ നമ്മള് ചെറിയരു ബ്രേക്ക് എടുക്കണല്ലോ
ആഹ അതെ
ആഹ നോമ്പുണ്ടാ
ഇല്ല എന്നന്ന് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല
ആഹ ഞാൻ നോമ്പുണ്ടണ്ട് അപ്പോൊ വൈകേരത്തിലുള്ള ഫുഡ് ഇങ്ങനെ ഓരോന്നും സെറ്റ് ആാക്കി കൊണ്ടിരിക്കാം ബിരിയാണി വ പക്കവി ജായിച്ചു
ആ ആഹ
ബീഫും അടുപ്പത്ത് വെച്ചിക്കണ് എന്നപ്പക്ക ബിരിയാണിയാണ് അപ്പൊ പിന്നെ ഇനി അടുത്തത് ഓരോരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ ചെയ്ത് വച്ചാലേ
ആ ഓ ഒറ്റക്കന്നെ ഉണ്ടാക്കുവോ
ആ ഉണ്ടാക്കേ
ആഹ
മോന ഉറങ്ങാണ് ചെറുത് അപ്പൊ അവ എനീക്കുമ്പോഴക്കിന് ഞൻ പരിപാടി കഴിക്കണം മക്കൾ എന്നാ ഒന്നിനും സമ്മക്കൂല്ലല്ലോ
ആഹ അതെ അവരെ മാനേജ് ചെയ്ത് ചെയ്യണല്ലോ വല്ലാതാവുമ്പോ
അപ്പൊ വേഗം അവനെ നീക്കുമ്പത്തന് വേഗം നോക്കട്ടെ
ആഹ ഞാനും അങ്ങനെ ന്താണ് ഉറങ്ങുമ്പോ വേഗം എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യും
എണീറ്റ് കഴിഞ്ഞ് കുറച്ച നേരം ഭയങ്കര വാശിയക്ക നമ്മള എടുത്ത കൊണ്ട് ഇങ്ങനെ നടക്കേണ്ടി വരും പിന്നെ ആരുല്ലേ ഞാനും മോളും മോനും തന്നെയ ഉള്ളു വീട്ടില് ഹസ്ബൻഡ് പുറത്തണ അപ്പൊ പിന്നെ നമുക്ക് മാത്രമ മതിയല്ലോ പ തട്ടിക്കൂട്ടായിട്ട് അപ്പ അങ്ങനെ എന്ന കൊറ ആയിക്കോണ്ട് ബിരിയാണി വെച്ചിട്ടേ ചെറുപ്പത്തിന് വേണ്ടി വേഗം കിട്ടണംെങ്കിൽ പ്രില്ല ആഹ ഫ്രൈഡ് റൈസോ അല്ലെങ്കില് മന്തിയോ ആക്കും
ആഹ് ആ് ആ എളുപ്പം അതാണല്ലോ
ആഹ ഇ ബിരിയാണി വെച്ചിട്ട് കൊറെേ ദിവസമായി അപ്പ ഇന്ന് ബിരിയാണി വക്കാ വിചാരിച്ചു
ആഹ
പെരുന്നാൾക്കുംല്ലെ ത തറവാട്ടില് ബിരിയാണി ആയിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ഫ്രൈഡ് റൈസ് അയച്ചത് പെരുന്നാളിന്
ആഹ
എണീറ്റോ
ആഹ
ഉ
ഉറക്കത്തിലായി എന്നായിട്ട് കാണും
ഉം വർക്കത്തിക്കന്നെയാണ് അവിടന്ന തന്നെ ഫുളായിട്ട് എണീറ്റിട്ട് വരൂട്ടോ എന്റെ അടുത്തേക്ക് പിന്നെ ഇങ്ങിട്ട് ഒക്കത്തക്ക് കേറും എന്നിട്ട് പിന്നെ കരച്ചിൽ മുടങ്ങും
ആഹ
ഫുഡ ഒക്കെ ഉണ്ടാക്കുവോ
ഓ ഫുഡ് ഒക്കെ ഉണ്ടാക്കും പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ബിരിയാണി മന്തി കൈ ഫൈട്രൈസ് ഒക്കെ ഉണ്ടാക്കും
എന്താ എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പി ഏതാ
അങ്ങനെഇല്ല എല്ലാം ഒരുപോലെന്നാ
ആഹ എങ്ങനെയാ നെയച്ചാറ നെയച്ചോറൊക്കെ ഇങ്ങനെ വെക്കാ പിന്നെ ഊറ്റിയിട്ടാണോ വെക്കാതെ
കുക്കറിലണ ഞങ്ങൾ രണ്ടാളെയല്ലോ പിന്നെ അത്ര മതിയയല്ലേ
രണ്ടു പേരാ ആകുമ്പോ അതന്നെ നല്ലത് ഞാന എല്ല ഒറ്റേക്ക ആവുമ്പ അങ്ങന വെക്കട്ടോ അല്ലാത്ത സമയത്ത് പിന്നെ എല്ലാരും ഉണ്ടാവുമ്പോ വെച്ചഊറ്റി ഇങ്ങാണ്ടും വെക്കും
ആഹ പിന്നെ നമ്മക്കൊക്കെ എളുപ്പം അതാണല്ലേ മക്കളുണ്ടാവ പിന്നെ വിശദായിട്ട് നിന്ന് വെക്കാനൊന്നും
കത്തിയാണ് ഒന്നും പറ്റൂല്ല എപ്പഴാണ് അവരെ പിന്നെ മൂട് ചേഞ്ച് ആവന്ന്റിയില്ല ചേഞ്ച് ആയി കഴിഞ്ഞാ പെട്ടു
നമ്മള് അങ്ങനെ ആവുമ്പോള് നമ്മളിപ്പ മാനേജ് ചെയ്യാൻ പ
ആന ഇത് ഒറ്റിക്കാവുമ്പോഴാണ് ഏറെ പ്രയാസം എടാ ഇപ്പോ എനിക്ക് തറവാട്ടിലായിുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നേ എല്ലാരും കൂടെ ഇടയിലാവുമ്പളേ
ആഹ അതെ
ന ഇതൊക്കെട്ട് അങ്ങനെ പോകവും ഇ നമ്മള്
എനിക്ക് ആദ്യമൊക്കെ ഒരു വിഷമൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ നമ്മള തന്നെ അവര വെച്ചന്നെ എല്ലാ പണികളും ചെയ്തു അതൊക്കെ ഞാൻ പഠിച്ച പപ്പ പിന്നെ കുഴപ്പ
ആ പിന്നെ നമ്മള ഒറ്റക്കെ ആകുമ്പോ പിന്നെ എന്താ പറയാ ആവുമ്പോ ആയാ മതി
ആ അതെ
സമയത്ത് തന്നെ വേണം ഇത്ര അളവിൽ വേണം അങ്ങനെയൊന്നും ഇല്ലല്ലോ
ആഹ അതെ അതെ
ള്ളതല്ലേ ഉള്ളത് ഞാൻ തന്നെ മോളെ സ്കൂളിൽ ഇടുമ്പോ ചിലപ്പോ മോക്ക് സ്കൂളെ കൊണ്ട പോവാണ്ടക്കെ ആ കറിം ചേറും തന്നെഞാനും ഞാനട് കഴിക്കും പിന്നെ ഒന്നും ഉണ്ടാൂല
ആഹ പിന്ന വേറെന്താ പരിപാടികൾ ഹോബികൾ എന്തെങ്കിലും ഉണ്ടോ
ഓ ഗങ്ങ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം
ആഹ
ണ്ട് അതിന്റെ പറകെ അങ്ങനെ നടക്കും അവിടെണ്ടോ ചെരിയാലുണ്ടോ ആ എന്താണ് ഏ ഇങ്ങനത്തെ ഐറ്റംസണ് ചെടികള് ഉള്ളത്
പൂക്കൾ ഉണ്ടാവുന്നത് വളരെ കുറവ എല്ലാം ഇലകളാണ്
ഓക്ക അങ്ങനെ തന്നെയല്ലേ വരുന്നത് കലാത്തിയാ യുജിനിയാ
ഫുള് എൽച്ചെഡികളാണല്ലോ
അതൊക്കെ തന്നെ എവിടയും പൂക്കള ഉള്ളത് ഞാൻ കുറച്ച് വെറൈറ്റി റോസുകളണ്ട് ബഡ് തൈ വാങ്ങിച്ചത് പിന്നെ അതുപോലെ തന്നെ പത്ത് മണി വെറൈറ്റിണ്ടല്ലോ കൊറച്ച്
ആ പത്ത മണി ഇപ്പൊ അധികം എവിടെയും കാണുന്നില്ല എനിക്ക് ഭയങ്കര ഒരിഷ്ടമുള്ള പോൂവാണ്
എനിക്കും ഇഷ്ടാട്ടോ അപ്പൊ ഇങ്ങനെ ഓൺലൈനിൽ കാണണ്ട് ഇങ്ങനെ അതെന്താവന്ന്റിയ മുപ്പത് കളറിന് മുന്നൂറ് രൂപന്ന് പറഞ്ഞിട്ട്
ആഹ അവശ എങ്ങനാണ് അല്ലല്ലോ കൊണ്ട വന്നാലോ ഒരിക്കും ഒന്ന് ട്രൈ ചെയ്യണം അതൊരു നല്ലരു പൂവാണല്ലോ ഒരുപാട്
ആണേ എന്റെത്ത് ഒരു തട്ടുള്ളത് ഒരു വിധ ള്ളൂട്ട പിങ്ക് കളർ മാത്രേ ഉള്ളൂ തട്ട് ത് അ ഡാ നട്ടിക്കട്ടും മതില് വെച്ചിട്ട് എന്തോ ഒരു ഭംഗിയാണ് ഇപ്പൊ അത് പൂക്കണ അതല്ലേ
ആഹ
പൂവിടുന്നുണ്ട്
എനിക്ക ഒന്ന്ു വാങ്ങി നോക്കണ എവിടുന്നെങ്കിലും പിന്നെപ്പോ മഴയാണല്ലേ ഇനി മഴ കെയ്യണം
ആഹ ഇപ്പൊ മഴന്നൊക്കെ പറയാൻ തന്നെ ഉള്ളു എവിടെ മഴ
എന്നാലും അത്യാവശ്യംൊക്കെ ഉണ്ട്
ഞമ്മെ പത്തൊക്കെ രണ്ട് മൂന്നാല് ദിവസമായി മഴ പെയ്തിട്ട്
ആഹ ഇവിടെ ഇന്നൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു
ഒന്നും ഇല്ല ൊക്കെ ജസ്റ്റ് ഇവിടെ ഒന്ന് ചാറിങ്ങാണ്ട് ഒന്ന് പോയോ അത്ര ഇല്ല ഒന്നുംോട്ട വന്നു മുറ്റംകൂടിന്ന് ശക്ക് നനഞ്ഞിട്ടില്ല കട്ടക്ക് അവിടെ ഇവിടെ ഇങ്ങനെ മാത്രം ഇങ്ങനെ നനഞ്ഞിിക്കണം
പക്ഷെ ഇവിടെ നല്ല മഴായിുന്നുന്ന്
രാവിലെ നനച്ചു കൊടുത്തുന്ന ചെടികളൊക്കെ ഇനിപ്പോ വൈകേരം നടക്കേണ്ട അവസ്ഥ
ആഹ വെയിലുണ്ടാകുമ്പോ രണ്ട നേരം നനച്ചാലും മതിയാവൂല അങ്ങനത്തെ വെയിലാണല്ലോ
പിന്നെ ആ പച്ചക്കറികളൊക്കെ നട്ട് പിടിക്കാറുണ്ട് അ അത്യാവശ്യം നമ്മളെ വീട്ടാവശ്യത്തിനുള്ള ചീര അതുപോലെ തന്നെ കൊഴച്ച തയറ് വെണ്ട അങ്ങനത്തെ ക്കംസ് ഒക്കെ ഉണ്ട് അവിടെ ഉണ്ടോ നല്ലോണംണ്ടായിരുന്നുട്ട പച്ചമുളക് ഉണ്ട് അതുപലെ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ ചിരങ്ങിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങള്ൾ ഒന്ന് ഇക്കാൻന്റെ അടുത്തേക്ക് പോയിന്ന അപ്പൊ വന്നപ്പേക്ക്ന് പച്ചക്കറികളൊക്കെ ഏകദേശം തീരുമാനയ്ക്ക്ണ്
ക്കാനാള് വേണം മക്കളെ കൊണ്ടട്ക്ക്ന്ന പോലെ
ആഹ് ഒക്കെ സ ത്യാണ് ശരിക്ക് നോക്കിങ്ങനെ പിന്നാലെ നട്ക്കണം
ആഹ് ഇവടിം ആദ്യൊക്കെ ഞാന് പ്രെഷ്നെന്റായപ്പൊക്കെത്രോ ണ്ടാക്കീര്ന്ന് പക്ഷെ പിന്നെ സ്വന്തം വീട്ട്ല് പോയി വെര്മ്പഴ്ത്തിനതക്കാ
പിന്നെ കോഴികൾ മയില് ഇങ്ങൻത്തെ ഐറ്റംസാെന്നും ണ്ടാവാനേ പാടില്ലാ
ആഹ് കോഴികള് നന്നായി കഴിക്കും
അതേപോൽ തന്നെ മയ്ല് ഞങ്ങളെവടെ മയ്ലിന്റ് ത്ണ്ടേ പ്ന്നെ ശല്യണ്ട് നല്ലോണണ്ട്
ആഹ്.
പോവാന്ന് വെച്ചെങ്കി സമാധാനം ഇത അങ്ങനെയല്ല ചെയ്യാം അതിന്റെ വേരിന്റെ മൊരട് ഉണ്ടാവല്ലോ
ആഹ് ആഹ്.
മ കട്ട് ചെയ്തിറിഞ്ഞ കാരം അല്ല മല്ല നമ്മള് വല്ല ഇല്ല വൈരാഗ്യം ഉള്ള പോലെയാണ്.
ഫോറസ്റ്റ് ഏരിയ ആണോ?
നാട്ടിച്ചദ്ര ഇത് തന്നെയ പക്ഷെ കാട്ടിന്നിങ്ങട് ഇറങ്ങണം ന്നായിട്ട്. അവർക്കവിടെ ഭക്ഷണോക്കെ കുറവായിട്ടാക്കാരെ ഒന്ന് കിട്ടാനായിട്ടൊക്കാരെ
ആഹ് ഇപ്പൊ നാടുകളിലൊക്കെ കാണണ്ട് ഫുള്ള് മൈലുകള്
ഇലിയോ അത് പോലെ പന്നി ശല്യം നമുക്കി കെഴങ്ങ് വർഗ്ഗങ്ങളൊന്നും പിന്നെ ആർക്കും നടാൻ പറ്റില്ല ഇവിടെ. നന്നായിട്ട് കഴിച്ച്ങ്ങാണ്ട്
ആഹ് ഇവിടെ ഞങ്ങടെ ഭാഗത്തുണ്ട് കേട്ടോ ഇങ്ങനെ ഓരോ വാട്ട്സപ്പിലൊക്കെ ഗ്രൂപ്പിലൊക്കെ വരുന്നെ കാണ ഇങ്ങനെ
ചേമ്പ് ചേന. ആഹ് ആഹ് എന്റെ ഉപ്പൊക്കെ നന്നായിട്ട് കൃഷി ചെയ്തിരുന്ന ആളാണ്. ഇപ്പൊ പറ എനിക്ക് മടുത്തുറിം
ആഹ് അതെ ഇവിടന്ന് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നെക്ക ചെയ്തിട്ട് കാര്യ രില്ല കപ്പയൊന്നും ഒന്നും ബാക്കി വെക്കൂലല്ലോ.
നമ്മള് പാഴ്ചയുമ്പോക്കെ പുറത്തുന്ന് കണ്ട് കഴിഞ്ഞാല് നല്ല ഇതാക്കാരാട്ടോ. പിന്നെ ഇങ്ങനെ ഒരു കുഴപ്പാണ് ലോ പറച്ച് നോക്കുമ്പോ വെറും വേര് മാത്രം ഉണ്ടാവും മൊത്തം കഴിച്ച് പോയിട്ടുണ്ടാവും.
ചേയ്മ്പും ചേനയും ഒക്കെ കൊണ്ട അതുപോലെ ഞങ്ങക്ക് ഇവിടെ കൂവണ് ഞങ്ങള് പറമ്പിൽ കൊറെ അതുവരെ മൊത്തന്നു കാണാ രാവിലെ ഒക്കെ ആവുമ്പോത്തനൊക്കെ എല്ലാം പിഴ്തിട്ട് അതിന്റെ കഴിച്ചങ്ങ് പോവും.
ആഹ് ഇവിടൊക്കെ അതന്നെ അസ്ഥ.
പിന്നെ ഞങ്ങക്ക് കൈതച്ച
ആഹ് അത് പൊട്ട് ആഹ് ണ്ട് ഇപ്പ ഞങ്ങക്ക് തരിശാണ് ഞങ്ങള് റബ്ബർല് ബോർഡർ ആയിട്ട് മുയുവൻ ഇങ്ങനേ ഇതാ കൊടുത്ത്ക്ക്ണത് കൈതച്ചക്കന്റെതാ കൊട്ത്ത്ക്ക്ണത്. അപ്പൊ അത്യാവശ്യം നല്ലോണം കായ്ക്കും ഇന്ന്ട്ട്ണ്ട് ഉപ്പ പറിണ് അതുംണ്ട് വന്ന്ങ്ങാണ്ട് മൊത്തം ഇന്നാ അത് കയിച്ചി്ട്ട് പോവാണെങ്കി കൊയപ്പല്ല. ഇത് ഫുള്ളായിട്ട് കഴിക്കൂല്ല അവടെള്ളത് മൊത്തം നശിപ്പിക്കും ചിയ്യും.
അതെ ഇപ്പോ കാട്ടില്ള്ള ജീവികൾ മൊത്തം നാ ട്ടിലാണ് ഞങ്ങളെ വീട്ടില് അതേപോലെ കൊരങ്ങമ്മാരെ ശല്യാണ്. കൊരങ്ങമ്മാര് നന്നായി ഇതുപോലെ കൈതച്ചക്കെന്നെ നല്ല തൂമ്പ് വര്ന്ന കായ്കളൊക്കെ ഫുള്ള് പൊ ക്കും പിന്നെ കപ്പായൻ്റെ പപ്പായന്റെ തൂമ്പ് ആഹ് തേങ്ങയും ഫുള്ള് ഉം മൂക്കാത്തതൊക്കെ ചെലപ്പം മൂത്തതും ഫുള്ള് നശിപ്പിച്ചളയും മൂക്കാത്തതന്നെ മരത്തുമ്മന്നെന്നെ ഫുള്ള് പൊള്ച്ച് അയ്ന്റെ വെള്ളൊക്കെ കുടിച്ച് താഴട്ടളയും പിന്നെ പച്ചക്കറികളാണെങ്കിലൊന്നും വെ
ഒക്കെ കയ്ക്കും ലേ നമ്മളവിടെ ഒരു ദിവസം ഒരു കൊരങ്ങന് ഇതിലെങ്ങനെ വന്നീര് ന്നു അന്ന് നമുക്ക് വയങ്കര ഇൻട്രസ്റ്റ് ഏനു എല്ലാർക്കും കാണാൻ വേണ്ടി അപ്പത്തിന് ഉമ്മീറ്റും പറഞ്ഞു വല്ലാണ്ടെ ഇൻട്രസ്റ്റ് ആവ സാധനം വന്ന് കയ്ഞ്ഞാ പിന്നെ
ആഹ അതെ ഒന്ന് കാണുമ്പോ നമുക്കരു കൗതുകമാണ് പക്ഷെങ്കില് മൊത്തത്തിൽ ഇറങ്ങിയാല് നമ്മളെ പറമ്പന്ന് അവര് പോകൂല്ല നമ്മള എത്ര പേടിപ്പിച്ച ചലും ഒരു ദിവസം ഫു ള്ളും മേഞ്ഞിട്ട്
നമ്മള് വന്ന സമയത്ത് ഇതേപോലെ ബ്രെഡ് സ്കും അങ്ങനത്തൊക്കെ അങ്ങനെ കൊടുത്തപ്പോ ഉമ്മറഞ്ഞ വേണ്ട വണ്ട പോണ പാട്ടിൽ പൈക്കോട്ടെ നിർത്താൻ നിക്കണ്ടാർന്ന്
ആ അത് ഞങ്ങളും അങ്ങനെ തന്നെ പിന്നാണ് ഒരുമിച്ച ഒരു എറങ്ങലെറങ്ങിയാാല ഒരു പത്തൊമ്പതെണ്ണ ഉണ്ടാവ
വിളിക്കട്ടാ